എന്തുണ്ട് വിശേഷക്കെ
വിശേഷം എന്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോണു
മ്
ഉം
ആ പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് പണിക്കെ കഴിഞ്ഞു ചുമ്മാരിക്കയിരുന്നു മഴ ഇപ്പ ഇല്ല മഴയ കഴിഞ് ഒരു മഴ കഴിഞ് ഇപ്പം
ആ ആ ആ മഴ പെയ്യ പിന്നെ അപ്പയ്‌ത്തേക്കും തുണി ഒണങ്ങാൻ ഇടുക ഇതൊക്കെ ആയിരിക്കുംല്ലേ പണി
തുണി അങ്ങനെ പൊർത്തിടുന്നില്ല മ്മള് മോളില് വീടിന് മോളിൽ ഷീറ്റിട്ടി ട്ടുണ്ട് അവിടെ അങ്ങനെ ഇടു അതുകൊണ്ട് തുണിയുടെ പിറകിൽ നടപ്പില്ല അത് തന്നെ ഒരു ഭയങ്കരശ്വാസാ
ആ അല്ലോ അല്ലെങ്കി എന്നാ പാടാ തുണി ഒണങ്ങാനായിട്ട്
ആ ആ യൂണിഫോക്കെ ഒണങ്ങി ഇല്ലെങ്കി രാത്രിയില് ഏ ഫാന്റടി കൊണ്ടിടും അപ്പൊ ഒണങ്ങി കിട്ടു ന്തായാലും
ആ അപ്പൊ എളുപ്പോണ്ട്
അപ്പോളുപോണ്ട് പിന്നെ പഠിത്തോലല്ലോ രണ്ടോസം അവധി അല്ലെ ഇനി സമാധാനംണ്ട്
ഓ നമ്മളെ വിടെ ഇവിടെപ്പം ഇപ് അതെല്ലേ ആ അ നമ്മളിവിടെ ഇപ്പം എ ഇ ഉണങ്ങാൻ വേണ്ടി പാടു പെടുന്നു എന്തോ
സമാധാനംന്ന് പറയാ പക്ഷെ നമുക്ക് പഠി ത്തോള്ളത് നല്ലന്ന് പറഞ്ഞ എന്നാ വെച്ചാ രാവിലെ തന്നെ പണി തീരും നമക്കൊരു ഒതുക്കോണ്ട് മറ്റേ ഇങ്ങനെ പണി തീരാതെ ഇങ്ങനെ കിടക്കും നന്നായിട്ട് രാവിലെ കിടന്ന് ഉറങ്ങാ നമക്ക് സമയം കിട്ടു കേട്ടോ അതുകൊണ്ട് മറ്റന്ന് പറഞ്ഞാ അഞ്ച് നാലര കഴിയുമ്പോ മുതല് എഴുന്നേക്കണ്ടേ നാലര ആവുമ്പോ എഴുന്നേറ്റാ പിന്നെ കിടക്കുന്നത് എപ്പഴാ എല്ലാ ഒരു ഒതുക്കം വന്നിരുമ്പോ ഒന്ന് കെടക്കും
അപ്പഴും നമ്മുടെ പ്പ് അപ്പഴും എവിടെയെങ്കിലു ഒക്കെ എന്തെങ്കിലും ഒക്കെ പണി കാണുമല്ലോ പ അ് വീട് വീട്ടില് വേറെ മൃഗങ്ങള് അങ്ങനെ വല്ലോക്കെ ഉണ്ടോക്കോണ്ടോ
ഇല്ല അങ്ങനൊന്നല്ല അങ്ങനെ നമുക്ക് ഇവിടെ ഈ പറമ്പ് കീരി ഒക്കെ ആയോണ്ടേ അതുകൊണ്ട് നമ്മുക്ക് അതൊന്നും മൃഗങ്ങളെ ഒന്നും ചെയ്യാ അത വളർത്താനൊന്നും പറ്റൂല
പറ്റൂല ല്ലേ ആഹ്
മറ്റേ ഈ കീരിയൊക്കെ പിടിച്ചോവും ഉം
പിടിക്കുവല്ലേ
ഉം
ആഹ് എനിക്കിവിടെ
പക്ഷാ അതിന്റേത് പൊറെകെടക്കാൻ ഒന്നത് പറ്റൂല അല്ലാതെ തന്നെ പണി തീരുന്നില്ല ഞമ്മക്ക് മഴ തീർന്നായല്ലേ ഉള്ളൂ നമുക്ക്
ആ ഇതാകൂടല്ലേ വേദനക്ക് മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഇതൊക്കെ ഉണ്ടെങ്കില് പശുവും അ് പേ ഇത് പുല്ലുവെട്ടലൊക്കെ ഭയങ്കര ഒരു പാടു പിടിച്ച പണിയാണല്ലോ
ഉം അതിന് ഭക്ഷണം ഉണ്ടാക്കല് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ പണ്ട്ന്നാള് ഞങ്ങൾ രണ്ടാടിനെ വെച്ച് വളർത്തിയായിരുന്നു അത് നമ്മള് മഴേം നനഞ്ഞ് പറമ്പും കേറി പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് പുല്ല് അല്ല ഇപ്പ അതെ തീറ്റിച്ച് ഒരു ഭയങ്കര മല്ലായിരുന്നു അതുപോലണ്ട് നിർത്തി എന്തായാലും
ആ പക്ഷെ ഉണ്ടാ
ഇ പിന്നെ പാങ്ങുണ്ട് വളർത്തല്ലൊരു കഴിവ് ഉണ്ട് ചെലർക്ക് ഓരോരുത്തർക്ക് ഒരേ കഴിവല്ലേ ദൈവം കൊടുത്തേക്കണേ നമ്മക്ക്ത്ര അറിയാ പാടില്ല
ആഹ ഇത് ചില എന്റെറെയൊക്കെ എടുത്ത് മൃഗങ്ങളൊക്കെ ശരി പെട്ടെന്ന് എണങ്ങും കേട്ടോ
ആഹ് അതാ പറഞ്ഞേ ഓരോരുത്തർക്ക് ഒരേ ഇതുണ്ടല്ലോ നമ്മക്കാതേ അങ്ങോട്ട് സ്നേഹം കാണിക്കയും ചിലപ്പോ അത് തിരിച്ച ഇങ്ങോട്ടും കാണിക്കുവമായിരിക്കും അങ്ങനെ ആയിരിക്കും മൃഗങ്ങള് എണ എടക്കക്കുറവെന്നും നമ്മളടുത്ത് ഒന്നുല്ല വളർത്തിയപ്പോക്കെ നല്ല സ്നേഹൊക്കെ ആയിരുന്നു പക്ഷെ നമുക്ക് അതായ് തൊരു പൊരുത്തപ്പെട്ട് പോകാൻ പാടാ നമുക്ക്
ആ പിന്നെ നമുക്ക് വൽ വല്ലാത്തൊരു പണിയാ
ഒരു ഒരു വരിക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അത്ണ്ടെന്നും പറഞ്ഞ് നമുക്ക് പിന്നെ ഒരു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നടക്കാൻ പറ്റൂല മക്കളെയക്കെ ആകമ്പോ മക്കളെയെ നമക്ക് പോകുമ്പോ കൂടെ കൊണ്ടാലോ ഇതിനെ കൊണ്ടോൻ പറ്റുവോ ആരെലും ഏപ്പിക്കാൻ പറ്റുവോ ആ ഏപ്പിക്കാൻപറ്റ്
അ വെക് ആ അതും ഇല്ല ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു ദിവസം ഒരു നേരം ഒക്കെ തീറ്റിയിട്ട് കൊടുക്കാാന് അയലക്കത്ത് ഒക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റും അല്ലാണ്ട് ഒന്നും പറ്റൂലല്ലോ ആഹ എനിക്ക്‌ ഒക്കെ കൊഴപ്പഇല്ല എന്റെക്കെ വീട്ട് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു അതെല്ലേ ആ ആഹ് ആ് അതുകൊണ്ട് അപ്പൊ പിന്നെ പാടു വരും
ആഹ്
എങ്ങും പോകലും ഒന്നും നടക്കൂല ടൂർ ടൂറൊക്കെ പോവായിരിക്കു അല്ലേ?
അത്രക്ക് അത്യാവശ്യക്കെ.
ആഹ്. ആഹ്
പിന്നെ ആത് ആദ്യംക്കെയായിര്ന്ന് പോക്ക് കൂടുതല്. ഇപ്പ പിള്ളോരൊക്കെ വലുതായികയിഞ്ഞപ്പൊ പോക്ക്കൊറവാ.
ആഹ്
ഇപ്പൊ നമ്മക്ക് നമ്മടെ ഇത് നമ്മൾ യിട്ട് ഒതുങ്ങിക്കൂടു .
ഹഹഹ ആഹ് പിന്നെ. അല്ല ഏ ടൂറ് പോവാ ഒരു സന്തോഷവാണല്ലോ?
ആഹ് സന്തോഷാ ഉംഹ്.
എങ്ങോടാ പോണ്. ഊട്ടി അങ്ങനെയൊക്കെയാണോ അതെയോ?
അങ്ങല്ല അങ്ങനെ ഇരിക്കുമ്പോഴക്കെ എങ്ങോട്ടെങ്കിലുംമൊക്കെ പോവായിര്ന്ന് മക്കള് വെതായ പ്പം എല്ലാം ച്ച്
ആഹ്. മക്കള് വല്ലായപ്പോ ക്ക് അപ്പൊ പിന്നെ ഉത്തരവാദിത്തങ്ങള് കൂടിയല്ലോ?
മക്കൾക്ക് പഠിക്കാന് വ് അങ്ങൻത്തെ ഇങ്ങൻത്തെക്കെ വർക്ക് കള് ചെറു മക്കളായിര്ന്നപ്പം ഒന്നും നമുക്ക് ഉത്തരവാദിത്വം കൊറവല്ലേ. ഇപ്പം പിള്ളേർക്ക് പഠിക്കണം. പിള്ളേര് പെറെകൈ നടക്കണം. അവ്ടെ ൻ്റെ ഇന്ന പൈസ.
അഹ് അതെ അതെ അതെ.
ഏത് മെയ്ല്യാരാവുംബോ നോട്ട് ബുക്ക്‌ വെടിക്കാൻ പെയ്സയാ അല്ല നോട്ട് ബുക്ക്‌ മേടിക്കാൻ റഫ്ബുക്കും മേടിക്കാന് പെൻസില് പേന ഇനി നമ്മൾ പൈസ പറയ്ക്കാൻ മതിയല്ലോ? രൂപത്തി ഇപ്പ എന്നാ വെലയാ എല്ലാ സാധ പൊ ഗ്യാസിന് വെല കൂടി സ്വർണ്ണത്തിന് വെല കൂടി പെട്രോള് ഏ എല്ലാത്തിനും വെല കൂടെല്ലേ?.
ആ സ്വർണ്ണത്തിന്റെ ഭാഗത്തേകൊക്കെ ഒന്ന് നോക്കാതിരിക്കാ ഭേദം.
അഹ് അങ്ങനെ പിന്നെ ഒരു കൊത്തി കൊണ്ട് അമ്മുക്ക് ഒര് സാനം വാങ്ങി ഇടാൻ പറ്റൂലയിന്.
പറ്റൂല അതെ അതെ സത്യം കേട്ടെ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞത് ണ്ടെങ്കിൽ അതിനൊരു മാല വേടിച്ചിടണങ്കിൽ സാധിക്കുല്ല. സാധാരണ എന്ന് പറഞ്ഞാൽ പിള്ളോരൊക്കെ ഉണ്ടായിക പ്പെരുൻപൊരു മാല മേടിച്ച് ഇടലൊക്കെ. ഒരു മാല, അരഞ്ഞാണം അങ്ങനെയൊക്കെ മേടിക്കാ ഒരു ഭംഗിയാണല്ലോ? പിന്നെ ഈ ചടങ്ങുകൾക്കൊക്കെ ഇരുപത്തെട്ട് കെട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോടും ഇടലൊക്കെണ്ടല്ലോ പിള്ളേർക്ക്. അറിഞ്ഞാണമ്മേടിച്ചെട് മാല മേടിച്ചെട്ലൊക്കെ പക്ഷെ അതൊക്കെ ഇനി നടക്ക്‌ന്ന കാര്യവല്ല.
വന്നു നടപ്പ്റെഡിയല്ലാം മാനത്തോക്കി ഇരുന്നാമതി.
ആഹ് അതെ അതെ കുറയുവായിരി വെള്ളിക്കും അത്പോലെ സ്വർണ വെലയായി അല്ലെ?
ആഹ് വെള്ളിക്കും ഓ ഇത്തിരി മേടിച്ചപ്പൊന്നെ അയ്യാ ഒരു പുളിപ്പ് വാങ്ങിയപ്പോത്തന്നെ അയ്യായിരം രൂപയുടെ മേ - പിള്ളായി. നീ അത് ഞാന് ഒരു രണ്ട് കൊല്ലമായിപ്പം മേടിച്ചിട്ട് തന്നെ എ വെള്ളി മേടിക്കൂല്ല നമ്മള്. ഞാൻ പൈ കടേപൊയ് ഞാത്ത് ത്ത് മൂവായിര ന്റോ കൊടുത്തു പോയി മേടിചഴിഞ്ട്ട് പൈസത്ര അയ്യായിരം രൂവ. കണ്ണ എളുപ്പ് ഞാൻ കഴ്യയിരംരൂവയോ എന്റെതായിപ്പോയി. ആ കുഞ്ഞി കൊച്ചിന്ല്ല കുല്സാ കുല്സ് പിള്ളേർക് ഒന്നും വാങ്ങ ഇപൊന്തേലും വങ്ങി കൊടുക്കണ്ടേ? സ്വർണ്ണം മേടിക്കാൻ പറ്റാതൊണ്ട് വെള്ളിവേടിച്ചുകൊടുക്കാ വെള്ളിപ്പോക്കക്ക് പിന്നെധാടാ പൈസ കെടക്ണോ.
ഓഹ്. എന്ത് ചെയ്യൂന്ന് ഓർക്കണെ. പെമ്പിള്ളേരൊക്കെ കെ ട്ടിക്കണേങ്കി എന്നാ ചെയ്യും. ഈ പാവപ്പെട്ട പിള്ളോരെയൊക്കെ കെട്ടി ക്യാൻ വേണ്ടീട്ട് ഓ ഓർക്കാൻ പറ്റണില്ല
സ്വർണം വേണ്ടല്ലോ?
പിള്ളേർക്ക് സ്വർണം വേണ്ട സ്വർണം വേണ്ടത് കാർണോർക്കാണല്ലോ?
ആഹ് എന്നാലും ഇപ്പോഴത്തെ സ്വർണം വേണ്ടന്നും പറയും പക്ഷെ എന്നാൽ മറ്റ ച സാധനമക്കെ വെ ചുമ് കഴിക്കും കാലൊക്കെ ചുമ്മാ കറുത്ത് ഏ ഒരു പിന്നെ എപ്പോഴും എപ്പോഴും ആകണം സ്വർണ്ണ ആവുമ്പോ നമുക്കത് ഇട്ടാ പിന്നെ ഇട്ടുന്നുണ്ടല്ലോ അവിടെ പിന്നെ നമ്മളത് പൊട്ടി പോകുന്നും നമുക്കത് ഫുഡ് ബലം കൊടുത്താലും പൈസ കിട്ടും സേഫ് ആയിട്ട് മുതലായിട്ട് കടന്നോളൂ
ആഹ് ആഹ്
ചുമ്മാങ്ങനെ പിള്ളേക്ക് ഇഷ്ടം പിള്ളേർക്ക അപ്പ അപ്പ കളഞ്ഞു അടുത്തടുത്ത പുതി പുതി പുതിയ മേിച്ചുകൊണ്ടരിക്കണം അതാണ് പിള്ളേരുടെ ആഗ്രഹം ആഹ്
പക്ഷെ അവര്ഒരു ഉത്തരവാദിത്തവം ആ കെട്ടിക്കണോടം വരെയൊള്ളു പിന്നെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ആയിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലാവും
ഉം ചിലള്ളർക്ക ചിലവർക്കും അത്രേന്നുല്ല ചിലവര് അതുപോലെന്നെ അടക്കും
അന്നേരം ഇങ് എടുത്തോ നഇങ് എടുത്തോന്ന് പറഞ്ഞ ചെലവർ അങ്ങനെ ണ്ടല്ലോ പെമ്മക്കളായാലും ആൺമക്കളായാലും
അത് അച് ഇത് എന്ന് പറഞ്ഞുള്ള ഈ പിള്ളേര് വരുത് വരുതന്നെ
വരുന്നത് തന്നെ ആ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലല്ലോ
ആ എന്ത ചിന്തിച്ച് ആഹ് ചിന്തിച്ച് എല്ലാത്തിനും ചിന്തകൾ വേണം നമുക്ക് മുന്നോട്ട് എന്താവണം മുന്നോട്ട് എങ്ങനെ ഏഹ് വിദ്യാഭ്യാസത്തിൽ ആ എല്ലാ ഇതിലും നമുക്ക് മുന്നോട്ട് നമ്മളൊരു ഇത് എ
കരുതൽ വേണം എന്ത്ത്തിനും എവിടെ ഇത് ഇതിപ്പോ അതില്ലല്ലോ ഫോൺ എടുക്കുക റീൽ ഈ റീൽസ് കാണുക ഇത് തന്നെ പരിപാടി ഉം
സമയം പോയത് പിള്ളേക്കോന്നും അറിയല്ല
ആഹ് അതെ അതെ അതെ അതെ വലിയ ഉപകാരള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ വളരെ ഒരു സന്തോഷണ്ട് ഇത് ഒന്നുവി ഇല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങന റീൽസ് കണ്ടോണ്ടിരിക്കുന്ന എന്തിനാന്നോർക്കും
വീട്ടിൽ വന്ന് കേറി അപ്പം മാണം ഫോൺ അതിന് റീൽസ് കണ്ട് വിശക്ക്ണ് വിശക്കന്ന് പറഞ്ഞു കേറുള്ളൂ അന്നെ ഫോണ എടുത്ത് വെച്ചെങ്കി ഇരിക്കല്ലോ നമ്മളെ എന്നാന്നും ചോദിക്കൂല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മള് വെക്കന്ന് എടുത്ത കൊടുക്കാനും പലക്കാനൊക്കെ നമ്മള് നീങ്ങും അപ്പൊ ഫോണിലേക്ക് നമ്മള് ശ്രദ്ധിക്കൂില്ല പിള്ളേർ പിന്നെ പയ്യെ തിന്ന് വളബി കഴിഞ് കഴിയുമ്പോ നമ്മള് നോക്കുമ്പോ അപ്പഴും തിന്ന് കഴിഞ്ഞട്ടില്ല ഒരുണിക്കൂർ കഴിഞ്ഞാ തിന്ന് കിഞ്ഞിട്ടില്ലാ എന്നാ ഫോൺയിൽ നോക്കി ഇങ്ങന ഇരിക്കും
എൻ എന്നതാ തിന്നണേന്ന് പോലും അറിയണ്ട
ഉം
ഫുഡ് ഈ ഫുഡ് കഴിക്കാനുള്ള ഒരു ആയുധമാണ് ഫോണ്
അങ്ങനെ നോക്കിക്കോണ്ടിരുന്നോളു അപ്പൊ പിന്നെന്നെ ഫുഡ് കഴിക്കാ ഇ ഫുഡ് കഴിച്ച് കഴിയുമ്പോ എടുത്ത് വെക്ക ആ ഒരു വർ
അയിശേരി ഇപ്പൊ എന്നാ ഫോൺ മേടിക്കും തരാം വെച്ച് തന്നില്ലേ കൊടുത്തില്ലേ പറയവാണെങ്കിൽ വിശക്കുവാ
ആഹ്
വിശക്കോ പറഞ്ഞിട്ട പിള്ളേ ഫോൺ വേണം ഫ ഫോൺ കൊടുത്തിട്ട് അവൾ ഫുഡ് എടുത്ത് വലടിച്ചട്ട് നമ്മള് ഫോം മേട്ച്ച് വക്കാൻ പോക്പോ അടുത്ത എന്നാ അക്ക് പക്ഷെ പോയി അച്ച കൂടെ ഫുഡ് വേണം ഇതന്നെ അല്ലെ കുട്ടിളും പറിനെ ഇപ്പം
കുഞ്ഞി പിള്ളേരെയൊക്കെ പണ്ടൊക്കെ കാക്കാനേും പൂച്ചേനെക്കെ കാണിച്ച് ചോറ് തീറ്റിക്കാൻ നടക്കുയിരുന്നു ആഹ് ഇ ഇപ്പൊ ഫോൺ എടുക്കാ കൊടുക്ക അമ്മമാരായാലും ഇത് തന്നെ എത്ര ഫോണണ്ടോ അത്ര ഫോണും വർക്കിങ്ലാണ് ഒരു വീടായി കഴിഞ്ഞ
ഹലോ?
സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടി എല്ലാർക്കേ.
ആഹ് ആഹ്
എല്ലാരും യൂട്യൂബറായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കും അപ്പൊ പിള്ളേർക്കൊ എന്തെങ്കിലും കിട്ടിയത് പിള്ളേര കണ്ടുകൊണ്ടേ ഞമൾ പിന്നെ
എങ്ങനെ പ തടി ഇതാകാതെ പൈസ ഉണ്ടാക്കാ എന്നുള്ള ഇതാണല്ലോ മനുഷന്മാര്
ആ അ അതെ ന വെക്കട്ടെ എന്നന്നാ
ആ ന്നയിക്കോട്ടെ ശരി എന്നാൽം അ